ഹലോ
ആഹ് ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് എന്താ വിശേഷം?
ഓഹ് സുഖാണ്.
ചായൊക്കെ കുടിച്ചോ
ആഹ് ചായൊക്കെ കുടിച്ചു ഇപ്പ തുണി കഴുകി ഇട്ടിട്ട് വന്നപ്പോ മഴ മഴ പെയ്തു
ആഹ് അയ്ശെരി ഉം ഉം ഇവിടെ രാവിലെന്നെ കൊർച്ച് വെളിച്ചൊക്കെ ഇണ്ട് രാവിലെ വെയില്ണ്ട് പറയാ
രാവിലെ വെയിലുണ്ടായിരുന്നു ഇവിടെ നല്ല ചൂടുള്ള വെയിലായിരുന്നു ഇപ്പൊ ഞാൻ തുണി കഴുകിക്കൊണ്ടി ട്ടപ്പഴത്തേനും മഴ പെയ്തു.
ആഹ് അതെ അതെ ശരി ഉം ഉം
വേറെ എന്തെല്ലാ
വേറെന്താ ചായ ഒക്കെങ്ങനെ കുടിച്ച് കഴിഞ്ഞപ്പോ ഉച്ചക്കുള്ള ഭക്ഷണവൊക്കെ റെഡിയാക്കികൊണ്ടിക്കയാണ്.
അതെ ഉം ഉം
അ പണിയൊക്കെ കഴിഞ്ഞോ
ഏഹ് എന്തോ?
പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ്
ആഹ്
ഉം എനിക്ക് തുണി കൊറേകൊണ്ടിടാൻ ഉള്ളാരുന്നു അത് കഴിഞ്ഞ്
ആഹ് അതെ അതെ ഉം രാവിലെ നേരത്തെണീക്കൊ
രാവിലെ നേരത്തെ എണീകതൊന്നുല്ല ഒമ്പതര ആവുമ്പഴ എണീക്കുന്നെ
ആഹ് അന്നരം ഉം ഉം അങ്ങനെ അപ്പോ ഉം വേറെന്താ സുഖാണെ ഇപ്പോ എന്താന്നട്ട് കാര്യയിട്ട് എന്താ പരിപാടി
കാര്യയിട്ട് പ്രത്യേകിച്ചൊന്നു ഇല്ല്യ
ആഹ്
ഇങ്ങനെ ഇരിപ്പ് തന്നെ
ഉം ആഹ് അഹ് അഹ് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം പണിം കഴിഞ്ഞ് പിന്നെ കൊറെ സമയം ഇങ്ങനിക്കുമ്പോ ബോറടിക്കൂല്ലേ
ആഹ് ഫോണൊള്ളൊണ്ട് പിന്നെ അങ്ങനൊരു ബോറടി ഇല്ലല്ലോ ഇപ്പോ ഉം
ഉം ശെരിയ
ഉം ഉം പണ്ടൊക്കെ ഉം സിനിമയൊക്കെ ഞാ അങ്ങനെ കാണല് കുറവ എന്നാലും കാണും പുതിയതൊക്കെ എറങ്ങുമ്പോ കാണും
ആഹ് ഉം ഉം പുതിയ
പിന്നെ ഫോണില് ഒ ഏഹ്
ഇപ്പ പുതിയത് അടുത്തെ ഏതാ കണ്ടു വയ്ക്കാം
ഞാൻ കണ്ടത് അതിരടി ആണ് തിയേറ്ററി പോയി കണ്ടത് ആഹ് ആഹ് കണ്ടായിരുന്നോ അത്
ഇല്ല അത് കണ്ടില്ല
ആഹ് ഞങ്ങൾ വേറെ ക ആഹ് എന്തുവാ ദൃശ്യം കാണാനാ പോയത് പിന്നെ ഇതങ്ങ് കണ്ട്
ഉം ആഹ് ആഹ്
ഉം നല്ല സിനിമ അരുന്നു
അടിപൊളിയ അല്ലേ ഉം
ഉം അതെ ഞാ അങ്ങനെ തിയേറ്ററിൽ പോയിട്ടൊന്ന് അങ്ങനെ പോ ട്ടൊന്നു ഇല്ല ഉം നല്ലാ ആഹ് എന്റെ കസിൻസ് ആയിട്ട് പോയിരുന്നു അങ്ങനെ ഞാൻ തിയേറ്ററിൽ പൊയെ പൊക്കൊന്നുല്ല ഞാൻ ആദ്യയിട്ട് തന്നെ തിയേറ്ററിൽ പോയത് മറ്റേ ഈ ടൊവിനോടൊരു സിനിമ കാണാനാ മറ്റേ മറ്റേ ത്രീ ടി ഉണ്ടാരുന്നല്ലോ
ആഹ് ആഹ്
ഞാൻ അത് മറന്ന് പോയി അയിന്റെ പേര് അത് കാണാനാ ഞാ ആഹ് പിന്നിപ്പഴ പോയത്
ആഹ് ആഹ്
പിന്നെ അവതാരം കണ്ടിട്ടുണ്ട് തിയേറ്ററി പോയി ഉം
ഉം
ഞങ്ങൾ ഇവിടുന്ന് അങ്ങനങ്ങ് തിയെറ്ററി പോക്കും അങ്ങനെ ഒന്നു പക്ഷെ അത് വേ റൊരു എക്സ്പീരിയൻസ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പഴേ ആഹ് ഫിലിമിന്റെ ആ ഒരു ഇത് കിട്ടാത്തൊള്ളൂ
ശരിയ അതെതെ
വീട്ടി ഇരുന്ന്പ്പ കണ്ട എത്രയന്നു പറഞ്ഞാലും അത്ര ഒരു സൗണ്ട് എഫക് റ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ തിയേറ്ററൽ ആകുമ്പോ അത്ര ഒരു സൗണ്ട് എഫക്റ്റും അതിന്റെ ഒരു തീ തിയേറ്ററിൽ പോയിരുന്നലെ കിട്ടു അത്
അ ശരി ആ ഫീലിങ് ഉണ്ടാവൂലല്ലെ ഉം ആ ഫീലിങ് തീയേറ്ററിൽ പോയുള്ള ഫീലിങ് അത് വേറെല്ലേ
കിട്ടത്തില്ല വീട്ടിരുന്ന് ടീവി കാണുവാണെങ്കിൽ ആ നമ്മുടെ എന്താ നമ്മള് വേറെ എന്തതിലെങ്കിലും ഒക്കെ ഡി വി യാറ്റ് ആരെങ്കിലും ഒക്കെ വിളിക്കും അങ്ങനെയൊക്കെ തിയേറ്ററിലാവകുമ്പോ അങ്ങനൊ ഒരു പ്രശ്നംല്ല നമുക്ക് ഒരേ ഇതിലിരുന്ന് സിനിമ കാണാം ഉം അത് നല്ല
ആാ
സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ പിന്നെ ചിലതൊക്കെ തിയേറ്ററിൽ തന്നെ പോയിരുന്നു കണ്ട് മറ്റേ അതില് കാര്യമള്ളൂ അതിന്റെ ആര് തീട്ടണമെങ്കിൽ ഉം സിനിമയൊക്കെ കാണാറുണ്ടോ
ഉപ്പ ഉപ്പിമ്മ ഒക്കെ പോരുമോ കൂടെ ഉപ്പൊക്കെ പോര ഉമ്മയൊക്കെ പോരും ഒരു കാണും ഇന്നെ
ആ ഞങ്ങളിങ്ങനെ കസിൻസ് ഒക്കെ ആയിട്ട് കൂടിട്ട് അങ്ങനെ പോവാറോ അത്
അ ശട
ഉം ടീച്ചറിലൊക്കെ പോക്കണ്ടോ
ഇല്ല ഞാന് പോയിട്ടില്ല ഞാൻ തരെ കണ്ടിട്ടുംല്ല തിയേറ്ററിന്ന്
ആഹാ ഞാനും ഞ എന്റെ അവസ്ഥ ഇതേപോലെ ആന്ന് അപ്പോഴാ പിന്നെ ഞങ്ങൾ ഒരിടത്ത് പോയപ്പോഴത്തേനും സമയം ഒരു രുപാട് ഒണ്ട് അങ്ങനെ ഒരു സിനിമകാണാൻ കേയറിയത ഞാൻ ആദ്യായിട്ട കേറിന്ന് ഞാൻ അതും ഏഹ് ഈയൊരു പ്രായത്തിലാ കേറിയത് തന്നെ
ആഹ് അതെ ഉം എപ്പൊളും ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പളെ പോകണം പോണംന്ന് അങ്ങനെ അങ്ങനെ സാഹചര്യം ഒക്കൂല്ല പിന്നെ അങ്ങനെങ്ങനെ കാലോക്കെ എന്താ പറയാ ഒരു ഒരു എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ട് ഒരു ഇങ്ങനെ പോവാനൊര് എന്തോ ഒരു ഇത് പോലെ
പക്ഷെ ഏഹ് ഇങ്ങനെ കസിൻസ് ഒക്കെ ആയിട്ട് പോയി കാണുമ്പഴേ
ആഹ് അതെ അതെ ഉം അതെ ആഹ് ആഹ് അതെ അതെ
ഒരു പോപ്കോണൊക്കെ വാങ്ങി അതും തരുന്നിരുന്നു കാണുമ്പഴത്തേനും അത് വേറൊരു ഉം ശരിക്കും പറഞ്ഞ സിനിമയൊക്കെ പാ അത് ഞാൻ അല്ലാതെ ഫോണിലാ കണ്ടേ
ആഹ് കണ്ടതല്ലേ ഉം
അത് നല്ലൊരു സിനിമയാണ്
ആഹ് അത്ച്ച്
ഉം നല്ലാ നല്ലയാരുന്നു
ഉം
അത് എല്ലാ റിലേഷനും ആഹ് ആഹ് ഫാദർ മദർ അങ്ങനെ ബ്രദറ് എല്ലാ റിലേഷനും കൊണ്ടുവന്നൊരു സിനിമയാരുന്നു
ആഹ് അങ്ങനെ
ഉം അത്രേം ഒരു ഫാൻ പവറില്ലാഞ്ഞിട്ടും അവരിത്രയും
ആഹ്
ചെയ്തല്ലോ അങ്ങനെ
അതെ
നല്ലെയാരുന്നു
ഉം ഉം ഉം
ഉം
മക്കളൊക്കെ പോയി കൺ ണ്ടിരുന്നു ഇല്ല കണ്ടിട്ടില്ല മക്കള് പോയി കണ്ടിരുന്നു അപ്പൊ ഇന്നോട് പറഞ്ഞു ഞമ്മുക്ക് ഒരിസം പോകണംന്ന് നല്ല സ് സിനിമേന്നൊക്കെ പറഞ്‌ മക്കള് ഫാമിലി ആയിട്ടൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റും ഓല് ഫ്രണ്ട്സ്കള കൂടെക്കെ പോകേണ്ട് ആഹ്
അവര് ഫ്രണ്ട്സിന്റ് കൂടെ പോയോ
ആഹ് അവര് അവരെ ഫ്രണ്ട്സാളെ കൂടെ പോയിനി
ഓഹ്
ആഹ് അയ് വേറെ ഫീലിംങ്ങാണ് അതാണ് അവര് പറയണേ ആഹ് ആഹ് അതന്നെ അതെ ആഹ് അതെ അതെ ഏഹ് അതെ അതെ അതെ ആഹ് ആഹ് ആഹ് ഏൽ എല്ലത്തിനും അതിന്റേതായ ഒരു ഫീലിങ്ണ്ട് ഫാമിലി വേറെ ഫീലിംങ്ങ് ഏഹ് ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ അങ്ങനെ എല്ലാത്തിനും ഒരു സൗഹൃദത്തിന് വേറെരുതാണ്
അത് രണ്ടും നമ്മള് ആഹ് രണ്ടും നമ്മളറിഞ്ഞിരിക്കണം ആ രണ്ട്
ആഹ് അതെ അതെ ഉം അതെ അതെ ഉം അതാണ് അയിന്റെതായ ഒരു ഭംഗി ഉം ആഹ് അതെ അതെ അതെ ഉം
ഇയ്യോ പിന്നെ അല്ലാതെ ഞാനും ഇങ്ങനെ സിനിമ ഞാനും അങ്ങനെ കാണാൻ പോക്കൊന്നും ഇല്ല
ആഹ് ആഹ് അതെ
പിന്ന വീട്ടിന്നും അങ്ങന പോക്കില്ല
ആഹ് ആഹ്.
ഉം
വീട്ട്ല് ടിവിണ്ടോ?
വീട്ടില് ടി വി യുണ്ട് പക്ഷേ ഇപ്പം അത് ഏഹ് ഞാൻ എനിക്ക് എക്സാമക്കെ ആയിട്ട് എക്സാം ആൺലേനും എനിക്ക് പഠിക്കാൻ പോകുന്ന ടൈമിൽ ഞാൻ ടി വി കാണത്തില്ല. ഞാൻ ഇവിടെ ആരെയും വെക്കാനും സമ്മയ്ക്കത്തില്ല പഠിക്കുന്ന സമയത്ത്.
ആഹ് ആഹ് അതെ അതെ.
അപ്പൊ പിന്നെ ആഹ് ടി വി ഉപയോഗിക്കാതിരുന്ന അത് പ്പോയി. ഇപ്പൊ അത് ഉപയോഗിക്കാനും പറ്റത്തില്ല. എൻ ഇപ്പൊ അത് അത് ഉപയോഗിക്കാതിരിന്നങ്ങ് ശീലായോണ്ട് വല്ലാ പ്രശ്നല്ല. പ്രശ്നല്ല. പിന്നെ അല്ലാത്തെ മഴയല്ലാത്തെ സമയൊക്കെ ആണെങ്കി വൈകീട്ടൊക്കെ ഷട്ടില് കളിക്കാ നോ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പഴത്തേനും അങ്ങനെയും കൊറച്ച് സമയം പോവും. ഉം. ഇപ്പം മഴയൊക്കെ ആയോണ്ട് ഒന്നും നടക്കുന്നില്ല.
ആഹ് അതെ അതെ അതെ. ഉം കസിൻസൊക്കെ അവിടെ അടുത്ത് തന്നെയാണോ വീട്
കസിൻസൊക്കെ അടുത്തല്ല ഞങ്ങക്ക് കൊറച്ച് കൊറച്ച് ദൂരവേ ഉള്ളൂ ഒരുപാടങ്ങ് ദൂരം അല്ല കുറച്ച് ദൂരവേ ഉള്ളൂ ഉം ഒരു ആഹ് അഞ്ച് മിനി അഞ്ച് മിനിറ്റ് യാത്ര തന്നെ ഇല്ല
ആഹ് ആഹ് അതെ അതെ അതെ
ആഹ് അതുകൊണ്ട് നമ്മള് ഓരോന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട് എടക്കെടക്ക് പോവാറു ണ്ട് ഉം
ആഹ് ആഹ് അതെ അതെ ഉം
കസിൻസെന്ന് പറയുമ്പോ അതൊരു വേറെ ഇതാണല്ലോ
ആഹ് അതെ അതെ അതെ ഉം പിന്നെ ഈ യാത്രയും ഭയങ്കര രസാണല്ലോ ദീർഘ യാത്രയൊക്കെ ഇങ്ങനെ ഞമ്മക്ക് ഇങ്ങനെ
രാത്രി ആന്ന് ഈ ആഹ് നമ്മള് ഈ എന്താ കാറൊക്കെ ഓടിക്കുന്നവർക്കേ മഴയത്തൊക്കെ ഇങ്ങനെ യാത്ര മഴയത്തൊക്കെ ഇങ്ങനെ ഓടിക്കുന്ന ഭയങ്കര ഇഷ്ടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്
ഉം ഉം അതെ അതെ
ഉം
ഉം ആഹ് ഉം
രാത്രിയൊക്കെ രാത്രി യാത്ര ചെയ്യാൻ നല്ലതാ ഞങ്ങളാണെങ്കി ആഹ് ഒരു മറ്റേ കർണാടക പോയിട്ട് തിരിച്ച് വന്നപ്പോ മറ്റേ ഒരു ഫോറസ്റ്റിന്റെ അകത്തൂടാ വന്നത് രാത്രി ഏതാണ്ട് രാത്രി ആയി പക്ഷെ അത് നല്ല നല്ല ഇതാണ് പേടിയും ആണ് എന്നാ നല്ല കാഴ്ചയാണ്
ഉം ഉം ഉം ഉം
ഉം ഇതൊക്കെ നല്ല രസാണ് നമുക്കെന്നാ പേടിയും ഉണ്ടാവും കാട്ടിലൂടെ ഒക്കെയേ
ആഹ് ആഹ് കാട്ടിലൂടെ യാ
ആഹ് അത് മറ്റേ പുലിയും അങ്ങനെ ഭയ ഭയങ്കര വല്ല്യ കാടാ
ആഹ് പിന്നെ ഞമ്മളിങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണണുണ്ടല്ലോ ആന ഇങ്ങനൊക്കെ ബ്ലോക്ക് ആയിട്ട് വണ്ടീന്റെ മുന്നിലൊക്കെ വന്ന് ആഹ് ഒരു ഇതാണ് ഞമ്മക്ക് വരല് അയിലൂടെ
ഉം അത് ഞങ്ങള് ഏ എന്താ അങ്ങോട്ട് പോയപ്പോ പകലായിരുന്നു അതിലെ കൂടെ പോയത് അപ്പം ആനയൊക്കെ കണ്ട് കൊറേ ആനകളെ കണ്ടു
ആഹ്
എന്ന് വെച്ചാ വല്യയ ഫോറസ്റ്റാ അവിടെ
ആഹ് ആഹ് ആഹ്
ഉം രാത്രിയൊക്കെ രാത്രി യാത്ര നമുക്ക് പേടിയാവും അതിൽ കൂടെ ഈ മെയിനായിട്ട് രാ ത്രി ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ലോറി ഒക്കെയാ വരുന്നേ കൊറെ ഭയ ങ്കര വളവും കാര്യങ്ങളൊക്കെ അവരൊന്നും നോക്കാതെ നമ്മുടെ ഇങ്ങനെ അ വര് അവരുടെ കാര്യം നോക്കിക്കോണ്ട് വളച്ചോണ്ട്‌ വരും ഓപ്പോസിറ്റ് നിക്കുന്ന ആളുടെ കാര്യം നോക്കത്തില്ല അവര് ഞങ്ങള് ഒരു പ്രാവശ്യം വണ്ടി നിർ ത്തി ഇട്ടിട്ടാണ് അവരിങ്ങനെ വളച്ചോണ്ട് വന്നത്
ആഹ് ആഹ് ആഹ്
ഫോറസ്റ്റും കൂടി ആയോണ്ട് എന്തേലും പറ്റിയാൾ ആരും അറിയത്തൂല്ല
ആഹ അതെ അതെ ഉ ഉം ഉ
ഉ അതൊണ്ട് അതൊരു രാത്രി നല്ലയു ആണ് എന്നാ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും ഉണ്ട്
ഉണ്ട് ലെ
ഉം അതെ
ആ ഉ
അങ്ങനെ
ഉം
പിന്നെ നല്ല രസാ
ഉം രാസാണറിയ രാത്രിയാണ് അവര് കൂടുതൽ പുറത്ത് ക്കെറങ്ങല് മൃഗങ്ങളൊക്കെ
ഞങ്ങള് പോയ സമയത്ത് രാത്രിയൊന്നും വലിയ പ്രശ്ന ഇല്ലായിരുന്നു രാത്രി അങ്ങനെ ഒന്നിനെയും കണ്ടില്ല പ പകലന്നെണ് ഞങ്ങള് ആനയൊക്കെ കണ്ടത്
ആഹ ആഹ ശരി എന്നാ ഓക്കെ
ആഹ ഓക്കേ ഓക്കേ